എന്തേയ്‌ സുഖം സുഖമാണോ
ആഹ് സുഖമാണ്
ആഹ് പിന്നെന്താ വിശേഷം
നല്ല വിശേഷം അവിടെ എന്തൊക്കെയ സുഖാണോ
ആഹ് സുഖം മഴയുണ്ടാവിടെ
മായപ്പ ഇതുവരേ ഇന്ന് രാവിലെ മുതലേ മയല്ലായിരുന്നു ഇപ്പന്നൊരു കൊറ ച്ച് ഇന്നാ ഇപ്പം ഒന്ന് വാറ്റി പോയി
ഇവിടെ നല്ല മഴയാന്ന് രാവിലെയിരുണ്ട് കൂടിട്ട് തൊടങ്ങിയത് ഇപ്പഴും ഇരുണ്ട് കെട്ടീട്ട് തന്നെയാണ് മഴ റെയിഞ്ചേ ഇല്ല ഫോ അതുകൊണ്ട് ആഹ് മക്കളൊക്കെ
മക്കളൊക്കെ ഇവിടെണ്ട്
ആഹ് രാത്രിയത്തേക്കണ്ട് ഫുഡ് അങ്ങനത്തെ ഒക്കെ ആയാ
ഇല്ലേ രാത്രിന്ന് ഫുഡും ആയിറ്റില്ല ഒക്കെ ഇണ്ടാക്കിയിട്ട് വേണം ഇന്ന് ഉച്ചക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു
ആഹ് അതെ ആ
കുടിയിരിപ്പ് ആഹ് കുടിയിരിപ്പ് ഇണ്ടായിരുന്നാ അപ്പം പിന്നെ ഉണ്ടാക്കില അല്ലെങ്കി ഇന്നെ എന്നും രാവിലെ ഇണ്ടാക്കി വൈകുന്നേരത്തിന് ഉണ്ടാവലുണ്ട്
ആഹ് അതെയ ആഹ് ഇന്നെല്ലാവർക്കും അധിക പരിപാടി തന്നെയാണ്
ആഹ് ഇന്ന്നാലുംക്കെ തക്കംണ്ട്ട്ടോ ഇവിടൊള്ള പരിപാടിക്കൊക്കെ തക്കം കിട്ടീന്ന് പറയും മഴല്ലാതെ അല്ലെങ്കി പരിപാടി കൂടി ഇണ്ടെങ്കി പറയും മേണ്ടല്ലോ പിന്നെ വേറെന്തൊക്കെയ
മഴ ക്ക്
ഉം
ഒക്കെ ഇതെവിടെ വീട്ടിന്റടുത്തന്നെയാണ് പരിപാടിയൊക്കെ
ഏഹ്
വീട്ടില് തന്നെയാണോ പരിപാടിണ്ടെ
കല്യാണ പരിപാടി അല്ല കുടിരിക്കല്
ആഹ് വീട്ടിലന്നയോ
അല്ല ഞമ്മള വീട്ടിലല്ല
അതന്നെ വീട്ടിൽ തന്നെയണോ ഈ പരിപാടി നടക്കുക
ആഹ് ആഹ് ആഹ്
അല്ല ഇപ്പോടുത്തെ കാലത്ത് എല്ലാവരും വീട്ടിലൊരു പാല് കാച്ചലാ ചെയ്യും പിന്നെവിടെ ഇണ്ടാക്കുന്നത് ഓഡിറ്റോറിയത്തിലോ അങ്ങനെ റിസോർട്ടിലോ
ആഹ് ഏഹ് ഞൻ വീട്ടു പരിപാടി കുടിയിരിപ്പ് നമ്മൾ പുതിയ വീട് ഇടുത്തതല്ലേ ഇപ്പൊ കാര്യായിറ്റിപ്പത് വീട് കാണാനാണ്
ആഹ് ഇപ്പൊ ഇവിടൊക്കെ അങ്ങനെ ചെയ്യുന്ന്
ആഹ് അങ്ങനന്നല്ലേ വേണ്ടത് നമ്മളിപ്പോ വീട് പരിപാടിന്ന്റയുമ്പോ വീട് കാണാനും അതൊക്കെ ആദ്യയിറ്റ് അങ്ങനെ കാണുള്ളൂ നമ്മൾ വീ
ആഹ് ഇപ്പൊ എല്ലാ ഇതും റിസോർട്ടിലേക്കും ഓഡിറ്റോറിയത്തിലേക്ക് മാറി അധീകം റിസോർട്ട്ന്നെയാണ് പരിപാടിയക്കെ
ആഹ്. പ പണ്ടൊക്കെ എത്ര സ്ഥലം ഇ ആരാന്റെ കണ്ടത്തിലെങ്കിലും മ്മള് പന്തല് രണ്ട് കല്യാണം ഇണ്ടാകുവല്ലോ ഇപ്പൊ ഈ ഓഡിറ്റോറിയം വന്നത് കൊണ്ട് ഇപ്പൊക്കെ അങ്ങനെ മാറിയില്ലേ സ്ഥലം ഇല്ലാത്തലൊക്കെ ഓഡിറ്റോറിയം പിടിച്ചോലോടങ്ങി കാല എങ്ങനെ പോണ ആൾക്കാര് മാറുന്നേ ഉ
അതെ അതന്നെ
ഉം മക്കളക്കെന്തായ്യണ്
മക്കള് മൂത്തവന് പതിനാല് വയസ്സായി അവന് ഒമ്പതാ പഠിക്കുന്നു മകള് പത്ത് വയസ്സായി അവള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഒരു കുഞ്ഞി എട്ട് മാസമായി ആഹ്‌.
നിപ്പോ ഒരു വയസ്സിനുള്ള മു രണ്ടാളായിട്ട് ഒരു വയസ്സിനള്ള മുപ്പള്ളൂല്ലേ
അല്ലല്ല എല്ലാം നാ അഞ്ച ആറ് വയസ്സിന
അപ്പം ഒരാൾ ഒമ്പതിലും ഒരാൾ എട്ടിലും
അല്ലാ ഏട്ടിലല്ല അഞ്ചില് പത്ത് വയസ്സ് ആ അ. ആ പിന്നെ എട്ട് മാസ ആയ കുഞ്ഞിണ്ട് ചെറിയ കു ഇല്ലില്ല ഉമ്മാതിൽ കൊടുത്തു വീട്ടില് ഹസ്ബന്റും മക്കളും ഞാനും ആണള്ളത് ഉമ് വഴിച്ച വയസ്സാണ് അപ്പൊ ഉമ്മന്റീൽ ഇപ്പൊ കൊടുത്തതാണ് ഇപ്പ എണിച്ചതാണ് ഇനി ഉറങ്ങൂല ഇനി ഒരു പത്ത് പതിനൊന്ന് പത്ത് മണി ആവോള ഉറങ്ങൂല്ല ഉറക്ക തീരെയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് തിന്നു ചില
ആ തിന്നാനായില്ലല്ലോ കൊടുക്കലോ തുടങ്ങിയോ ആറ് മാസം കഴിഞ്ഞാ കൊടുക്കാലോ
ഞാ ആറുമാസ കഴിഞ്ഞിട്ട് ഇങ്ങനെ റാഗി കുറുക്കിയിട്ട് കൊടുക്കലിണ്ടായി പക്ഷെ കഴിക്കിന്നില്ല അങ്ങനെ അത് നിർത്തി ഇപ്പോ ഞമ്മ കഴിക്കുന്ന ചോറും കഴിയും അങ്ങനത്തെ ന്നെ കൊടു കലാണ്
ന കുട്ട്യാക്കും കൊടുത്താ മതി
ആ എന്നല്ല ആൺകുട്ടിയും ആ ആ ഇങ്ങക്ക് എത്ര മക്ക മക്കളുണ്ടോ
ഇൻക്ക് നാലാള് ഇതെ പറഞ്ഞാതിരി ള്ള ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിലാണ
അത പത്തില എസ് സി മറ്റേ ഗവർൺമെന്റാ
ആ ഗവൺമെൻറ്
ആ പഠിക്കൊക്കെ ചെയ്യോ
പഠിക്കാൻ മടിയാണ് കൊയപ്പല്ല ഇപ്പ പത്താം ക്ലാസന്നുള്ള ബോധോ ഓൽ ഒ ഉണ്ടായാ മതി ന്ന കുഴപ്പല്ല അ
സൂഷോ അങ്ങനത്തെ എന്തിന വിടുന്നുണ്ടോ? മോളാ മോന മോളാ മോന
അങ്ങനത്തെ ഇതിന്നില്ല പിന്നെ സ്പോട്സോ അങ്ങ അങ്ങനത്തെതിൽ ആർട്സിന്റെ പരിപാടിക്കൊക്കെ കൂടൊള്ളു
അതെ ആ അങ്ങനത്തന്നെ നല്ലത് ഇപ്പോ പോട്സ് കോട്ടയിലെല്ലാം സീറ്റ്ല്ലാം കിട്ടാനും നല്ലതാണല്ലേ ആ തക്കത്ര
ആ കഥമപതേ പോലെ ഇങ്ങനെ വന്നിരുന്നു തര പട്ടാളത്തകരഞ്ഞാണ്ട്
ആ ആഹ്
ഒരു മോടിസ് തന്നിരുന്നുണ്ട്
അറി മോനിക്ക
വിലൊക്കെ പങ്കെടുത്തു ആദ്യം പറഞ്ഞതുപോലെ ഒന്നും വേണ്ട പൈസ വേണ്ടന്നൊക്കെ പറഞ്ഞു
ആഹ് അഹ്
പക്ഷേ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് വഴിയല്ല
പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റില് ക്യാഷ്
പ്രൈവറ്റ് ഇപ്പ നമ്മള് പറയാൻ പറ്റൂലല്ലോ വിശ്വസിച്ചാണ്ട് നമ്മള ചേർത്താൻ പറ്റൂല്ല അപ്പൊ അത് ആയിക്കോട്ടെ ഇന്നാലും ചേർത്തേനി. ഫ്രീ ആണെങ്കിൽ നമുക്ക് ചേർത്ത് വിടേനി. ഫ്രീ ആണന്ന് പറഞ്ഞ് പിനോല് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഒരു പേപ്പർന്ന്. അവരോടെ ഒപ്പിടിച്ച് തന്നാട്ട് രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടു ട്ട് പേപ്പർ തന്നത് അതിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പ അടക്കാൻ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്.
ഓ അത് എങ്ങനെ
അത് കൊ കൊറച്ച് കൊ കുറഞ്ഞ സംഖ്യാണ് നമ്മളതില് കുറഞ്ഞ സംഖ്യ. അത് എങ്ങനെ എന്നോ നമ്മളിപ്പോൾ ചേർന്ന് ഒല്ക്ക് ജോലി കിട്ടുന്നവരെയ ഉള്ള. പൈസയാണല്ലോ അത് ആഹ് പിന്നെ ഓൽ അയ്ന്റെ പൈസ വാങ്ങൂലന്ന പറയേ പക്ഷെ നമുക്ക എന്ത് വിശ്വാസംണ്ട്. എന്ത് രേഖ നമ്മള് അടുത്തൊന്നും ഇല്ലല്ലോ ഓൽ പറഞ്ഞപ്പ നമ്മളാണ്ട് കൊടുത്ത്. ആഹ് ഇനും കുറച്ച് കഴിഞ്ഞാല് വേണംന്ന് പറഞ്ഞാൽ നമ്മള് കൊടുക്കണ്ടേ?
അത് ചെ
ആഹ് ഉം അപ്പൊ വിശ്വാസല്ല അപ്പൊ നമ്മള്. മാഷന്മാരോടും ഇപ്പലോട്ക്കെ അന്വേഷിച്ച് അപ്പൊ ഓൽ പറഞ്ഞ് നിങ്ങള് നിങ്ങളെ റിസ്കിൽ വേണെങ്കിൽ. ചേർത്തിയോളി ഞങ്ങളായിട്ട് ഒരു ബന്ധംഇല്ല. ആഹ് ഓൽ അങ്ങനെക്കെ പോയുമ്പോ പിന്നെ നമ്മുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ തട്ടിപ്പ് എന്തെൽ ഉണ്ടോ ചോദിച്ചപ്പോ ഇണ്ട്ന്ന് പറയാനും പറ്റൂല്ല ഇല്ലന്ന് പറയാനും പറ്റൂല.
പ്രൈവറ്റിലെ എങ്ങനെയണെങ്കും ഇപ്പോഴത്തെ കാലത്ത് ചേർക്കണല്ലോ
പിന്നെ ഗവർമെന്റ് ആണെങ്കിൽ നമുക്കത് സ്വീകരിക്കെന് പ്രൈവറ്റ് ആയതുകൊണ്ടാണ്.
ആഹ് ആഹ് പിന്നെ.
ഇപ്പോ ജോലിക്ക് പറഞ്ഞിക്കാട്ട് പലയെ തട്ടിപ്പ് ച ചേർന്ന് നഷ്ടപ്പെട്ണോൽണ്ട്.
ആഹ് ആഹ് അതെ പലെ തട്ടിപ്പും ഒക്കെ ഉണ്ടാ
എന്താന്ന അറിയില്ല ഓലെ സംസാരത്തിലും ഇതിലും കണ്ടിട്ട് ഓൽ ഇതിന്റെ ആൾക്കാരന്നെയെ നമുക്ക് ഇത് ബോധിയായത്. ഇപ്പോ ഓൽ പത്താം ക്ലാസ്സല്ലെ ആയിട്ടുള്ളൂ ഇനിയും അവസരം ഉണ്ടല്ലോ ഇനിപ്പ ഓന് ഒന്ന് വേണന്ന് ടങ്ങിൽ അതിന് മെയ്ന്. പ്ലസ് എട്ടാം ക്ലാസ് മുതൽ ഓല് എടുക്ക്ണ്ട് ഓല് ഇപ്പോഇന്തെ ഇൻ്റർവ്യൂ ആഹ് എന്തെങ്കിലും ക്ലാസ്സ് ഓൺലൈനായിയിട്ട് ഫോൺകൂടെ വിടുംന്നറിഞ്ഞ്. മെയിന് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് പതിനെട്ടാം വയസ്സിലാണ്. ഇതിന് ചേർ ചേർക്കേണ്ട ടൈം.
അപ്പൊ ഇത് മുമ്പേ എടുക്കുന്ന എന്താ അവര് അതെന്തെും.
അല്ലെ ഇപ്പഴ്ല്ലെ ചേർത്തിടാ കുട്ടികൾക്ക്. നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എട്ടാം ക്ലാത്തെ ചെറിയ മക്കള് ആയിറ്റങ്ങൾക്കെ നീളം കൂടു ഓ ഇല്ലെന്ന് അറിയില്ലല്ലോ ഇത്ര നീളം വാണന്നാണ് ആഹ് ഇത്ര നീളം കു കുട്ടികൾ വാണെന്നുണ്ട് ആഹ് കുട്ടികളിപ്പം ഇത്ര നീളം ഉണ്ടാവുന്നു എന്താ ഉറപ്പ്ള്ളത്.
ക്യാഷ് ആക്കാൻ വേണ്ടിട്ടാണ് അവര് ഇപ്പോ ചെയ്യുന്നത്.
ആഹ് ആഹ് അപ്പ അതന്നെയായിരിക്കും ചെറിയ കുട്ടി അപ്പൊ എട്ടാം ക്ലാസ്സുള്ള കുട്ടാൾ നിളം ഇല്ല കുട്ടിയൊന്നും. അപ്പ ഞങ്ങൾ പറയും ഈ കുട്ടാൾ. ഇത്ര ഈ ഇന്നെ നീളമാണന്ന് പറയ്ല്ലെ പക്ഷേ ആഹ് നീളം കുട്ടി വരും എന്ത ഉറപ്പ്ളെ?
അത്ക്കും ആഹ് ആഹ് അപ്പൊ വെറുതെ.
പിന്നെ നമ്മളെന്ത് ചോദിച്ചേട്ടാ ഒരെട്ത്ത്ക്ക് പോണേ?
ഏട്ത്താണ് ഈ ആൾക്കാരൊക്കെ?
ആൾക്കാര് ചേർത്തി. ഇപ്പ ഞങ്ങളെ അറിവിലന്നെ ണ്ട് രണ്ട് മൂന്നാൾക്കാര് ഞാ അവിടുന്ന് നമ്പർ വാങ്ങി പോന്നിന് ഞാൻ പരിചയപ്പെട്ടാട്ട്. അപ്പ അവരൊന്നും ചേർത്തില്ല ഓൽക്കൊക്കെ ഡൗട്ടാണ് ഇവൽ ചോദിച്ചു വരാ സ്കൂ ള്ളും പോയി ചോയിച്ചപ്പോ ഞങ്ങളോട് വന്ന് പറഞ്ഞത് ഫ്രീ ആണന്ന് പറഞ്ഞതാണല്ലോ പിന്നെ എങ്ങനെ പൈസ വന്നത്. ആദ്യത്തിലെക്കെ ഓൽ ഫ്രീ ഫ്രീ റ്ഞ്ഞ് പിന്നെ ഓല് പറ്ഞ്ഞ് അയ്ല് വിട്ടത് പിന്നെ നമ്മളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് അയ്ക്കാട്ട് ചേർന്നാല്. ചേർന്നാ മ്മക്ക് പൈസ ഇങ്ങട്ട് ഇങ്ങട്ട് കിട്ടും മാസ മാസം അറുപത്തിനാലായിരത്തി ത്രോ ഞമ്മക്ക് ഇങ്ങട്ട് കിട്ട ല്ലോ
ആ ഇത് ആ അങ്ങനെ പിന്നെ മറ്റെ
പഠിക്കും ചെയ്യാ ഞമ്മക്ക് ശമ്പളും കിട്ടൂന്ന്
ആഹ്
ആഹ് അപ്പൊ അകെ പറ കേൾക്കുമ്പം വല്ലോം ചേർത്തി പോവും
ആ അതൊക്കെ മറ്റേ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു അപ്പൊ
മറ്റേ മക്കൾ നമ്മടെ ഒപ്പം ആ അടിപിടി കൂടുണ്ട് ഇപ്പൊ ഞാനിവിടെ ഫോൺ വിളി ഫോൺ വിളിക്കല്ലേ അപ്പൊ ഓൻ ആ ഇവിടെ അടിപിടി കൂട്ണ്ട് എന്താ അറില്ല എന്തെ വഴക്ക്ണ്ടാവും
ആ അതെ രാത്രിക്ക്ള്ള ഭക്ഷണൊക്കെ റെഡി യാക്കണ്ണം ഇനി
ഒന്നും ആയില്ലേ ഇഞ്ഞ് റെഡി യാക്കണം പറ്ഞ്ഞേ
എന്താ അത് അരിന്റെ ഭക്ഷണാ
അരി ആരി ഭക്ഷണാ ഞാ എന്നും ഉണ്ടാക്കല് എന്നും ന്ന് രാവിലെ രണ്ട ഒന്നും ഉണ്ടാക്കലാണ് ഒന്നായിട്ട്
ആഹ് അതെല്ലെ
ഇപ്പ അങ്ങനെ ഒന്ന് ആഹ്‌ ഒന്നായിട്ട് ഇണ്ടാക്കാൻ കയ്യിണ്ല്ല ഇന്ന്പ്പം പരിപാടി ആയ തൊണ്ട് ഒന്നും ഉണ്ടാക്കീട്ടില്ല
ആഹ് കൊറേ ആ മക്കള്ണ്ടോ
ഏ
ഇങ്ങനെ മൃഗ ഈ വളർത്തുന്ന ഇങ്ങനെ ആട്
ആഹ് കോ കോയിണ്ട് ആടൊന്നുല്ല അതൊക്കെ ആടും പോത്തും ഇതൊക്കെ പശുവൊക്കെ ഇവിടെ ആദ്യം ഇവിടെ വല്ല്യ യാ ഇവിടെ അമ്മാ ഷൻണ്ടായിനി
ആഹ്‌
ആഹ്‌ ഇപ്പ അതൊന്നും ഇല്ല ഇപ്പൊ ഇൻക്ക് കോയിണ്ട്
ആഹ് ആഹ് ആ ആ അങ്ങനെ അടുത്ത താമസിക്ക
ആഹ് അടുത്തടുത്താണ് ഞങ്ങള് അടുത്തടുത്താണ് ഞാൻ എവിടെങ്കിലും പോവാണെങ്കിൽ അവരോട് കൂട് അടക്കാൻ പറയും ഇന്ന് കോഴികളെ വിട്ടില്ല ഞാന് പരിപാടിം കാര്യ ക്കെയിട്ടേ നമ്മൾ പുറ്ത്ത് പോയിണ്ടങ്കി ആരും ഇല്ലാതാവുമ്പോ എന്തെങ്കിം കീരിയോ അതോഎന്തെങ്കി വരോ ചാര്ച്ച് കോഴിക്കളെ വിട്ടില്ല
കൊറെ ണ്ടോ
അഹോ കുട്ടിയാളാണ് വിരിഞ്ഞ കോയിന്റെ കുട്ടിയാളാണ് ഉം അപ്പൊര് ഒര അഞാറു മാസമായികാണും കോഴിക്കക്ക്
ആഹ്ആഹ്ചെറിയ കോഴിക്ക്
ആ ചെറിയ കോഴികളാ അഹ് ത്ത മുട്ട ടാനൊന്നും ആയിട്ടില്ല
ഓക്കെ
അയില് ന് പൂവനാണ് കൂടുതലുള്ളത്
ആഹ്‌ ആഹ്‌ പൂവൻ കോഴിയ
ആഹ്പൂവന്മാര്
അതെ പിന്നെ
ന്നാ ശരിട്ടോ ന്നാ ഓക്കെ